ഹലോ
ഹലോ കേക്ക്ണില്ലേ
ഓ തേക്ക്ന്ന്ണ്ട്
എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം എന്താ അവിടുത്തെ വിശേഷൊക്കെ
നല്ല വിശേഷം
ഏ
ഫുഡ് വച്ചിട്ടില്ല അങ്ങന കെടക്കാണ് ഒന്ന് പനിച്ചു അപ്പതന്നെ കെടന്നതാ ഹലോ ഫുഡ് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കിട്ടുണ്ട് പിന്നെ കഞ്ഞി വച്ചക്കാണ് പ്പ പനിയാണ് കു ട്ടിയേൾക്കൊക്കെ
അതെയാ
അപ്പോ
അതെയോ
പനില്ലാ ത്തോൽക്ക് ചപ്പാത്തി ണ്ടാക്കി പനില്ലോൽക്ക് കഞ്ഞിയാക്കി
അതെ എന്താ പനി വരാൻ കാരണം മയ ഉണ്ടായിരുന്നോ
ഇന്നൽത്തെ മഴ കുറച്ച് ചു നനഞ്ഞു അ്യ വഞ്ഞ പഴയ പോലെ ഇപ്പം മക്കക്ക്
എല്ലാടത്തും ഉണ്ടല്ലോ പനി വയറൽ പനി
ആഹ് വയ്റൽപനി ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ
എല്ലാർക്കുണ്ടാവുല്ലേ അതെ ഞങ്ങളിപ്പോ ഇവടെ ഡെങ്കിപ്പനി സ്ഥിതീകരിച്ചി ണ്ട് കെ എസ് ഇ ബി വർക്ക് ചെയ്യുന്ന ആൾക്കാ
നിങ്ങള ഏരിയയിലാണോ? ആ അത് ഡെങ്കിപ്പനി കൊതുകുന്നൊക്കെ ആണല്ലേ ഉണ്ടാവുന്നേ?
അതെ കൊതുകെന്ന് മ മഴക്കാലം ആയതുകണ്ട് വീട് പരിസരം ഒക്കേ വൃത്തിയായി കൊണ്ടെടുക്കും
ചിരട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചു വാരിട്ടാണ് നല്ലതായിട്ട് ഉണ്ടാവുള്ളു അപ്പൊ നല്ല കൊതുക് നല്ല പെരുകിയിട്ടുണ്ടല്ലോ ഇപ്പൊ
അത് കൊതുകുന്നാണല്ലോ ഡെങ്കിപ്പനൊക്കെ ഇണ്ടാവന്നേ
മഴ അല്ലേ ഇനി ഓരോ അസുഖങ്ങ നെ തൊടങ്ങും ഉണ്ടാവും മഴ ഇപ്പും മഴയുണ്ടോ അവിടൊക്കെ?
ആഹ് ഇന്ന് ചെറിയൊരു കുറവുണ്ട് ഇന്ന ആ അത ഇന്നലെ നല്ല മയം കാറ്റ കൊണ്ടായിരുന്നു നല്ല കാ
അതെ ഇവിടെണ്ടായിരുന്നു ഇന്നലെ ഞങ്ങള വീട്ടിലരു ഫംഗ്ഷൻ ഇണ്ടായിരുന്നു. ആടൈമില് നല്ല മഴ പെയ്ത് നല്ല കാറ്റടിച്ചു കരണ്ടും പോയി ഫംഗ്ഷന് കാൽത്ത് ഇത് കുളായി
അതെ
മയ പെട്ടെന്നായിരുന്നരുന്നത്
ആഹ് രാത്രിക്കന്നെയരുന്നു ഫംഗഷൻ വച്ചത് ആ ടൈമില് കരണ്ടും ഉണ്ടായില്ല. അ പിന്നെ ഇൻവെർട്ടർള്ളതൊണ്ട് കുറച്ച് വ വല്ല ബുദ്ധിമുട്ടില്ല
അതെയാ
ന്നാലും പുറത്ത് വരാമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മക്കളൊക്കെ എല്ലാരും അകത്തിട്ട് ഇതാക്കണ്ടേ.
അതെ
ഉം നിങ്ങൾടനത് ചെയ്യുന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ
ഇല്ല ഒന്നും ചെയ്യണെന്നില്ല ചെയ്യണംന്ന് ആഗ്രഹം ഇണ്ട് മക്കളൊക്കെ സ്കൂൾ പോയെ പിന്നെ തർ വെറുതെയിരി ക്കല്ലേ ഏഹ് ഓ അല്ലേ. ഒരാള് ഏഴാം ക്ല ഏഴാം ക്ലാസ് പഠിക്കാണ് ഒരാളൊന്നാം ക്ലാസ് പഠിക്കാണ്. അവര് പോയി ഹസ്പന്റ് പോയാ പിന്നെ നമ്മള് ഫ്രീയായിട്ട് ഇരിക്കല്ലേ അപ്പ എന്തെലും വർക്ക് ചെയ്യ താല്പര്യന്ന് വെച്ചാല് എന്തേലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനോ അങ്ങനെന്തേലുവോക്കെ വെച്ച് പരുതുന്നുണ്ട്.
ഓൺലൈനായിട്ടോ അതോ ഓഫ്ലൈനായിട്ടോ
ഓഫ്ലൈനായിട്ട്
ആ പ്പൊ ഒരുപണി ആ ആ പിന്നെ അമ്മള് സ്ത്രീകളെ സംബന്ധിച്ച്ടത്തോളം എന്തിനെങ്കിലും പൊറത്തേക്കെറങ്ങുവാണെങ്കില് ആദ്യം നമ്മള് അകത്തുള്ള ജോലികളൊക്കെ തീർക്കണം എല്ലാരേം കാര്യങ്ങള് നോക്കണം എനിക്ക് ശേഷെ റെസ്റ്റ്ണ്ടാവൂല ന്നാലും ഒരു അമു സ്വന്തായിട്ട്
വരുമാനൊണ്ടാകാതെ പന്നെ എല്ലാത്തിനും ഹസ്ബൻഡുമാരെ ഒര് നമുക്കുണ്ടാക്കണ്ടാവശ്യല്ലല്ലോ നമുക്കു സ്വന്തായിട്ടൊരു ജോലി ഉണ്ടായാല്
പ്പം നല്ലതാണ്
അതെ
സ്വന്തായിട്ടൊരു ജോലി സ്വന്തായി പിന്നെ വണ്ടി ക്ക്പ്പോ ആണുങ്ങളെ പോൽതന്നെ മ്മള് സ്ത്രീകൾക്കും അത്യാ അത്യാവശ്യള്ള കാര്യവാണ് ആവശ്യല്ല അത്യാവശ്യാട്ട്ള്ള കാര്യാണ്
അതെ
ഈ വീട്ടില് വെറുതെ ഇരിക്കുന്ന സ് സ്ത്രീകളെല്ലാർക്കൊരു പുച് ച്ചാണല്ലോ പ്പോ ഒന്നും കൂ കഴിയാത്ത ആളാണൊന്നും അറിയാത്ത
അതെ അവരീന്ന് വീട്ടുജോല്ലി എടുത്താണ്ട് നാള് ചുരുകക്കുള്ളിൽ
അത് ആ ശെ ആരും മനസ്സിലാക്കാത്തരു കാര്യംന്ന് ച്ചാല് അമ്മള് ആർക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒതുങ്ങികു കൂടിയതിന്ന് മറ്റാരുമനസ്സിലാക്ക്ന്നില്ല മക്കക്കും ഭർത്താവിനും വേണ്ടി ട്ടാണ് നമ്മളീ കഷ്ടപ്പെടുന്നത് ശ്ശെ അതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല ഒരുവർഷമ്മള് പൊറത്തെറങ്ങി കയിഞ്ഞാല് ഇപ്പോ മക്കൾക്കും ഭർത്താവിനും കൊടുക്കുന്ന കെയറിങ്ങ് അമ്മളൊരു പൊറത്തെറങ്ങി കയിഞ്ഞാല് കൊടുക്കാൻ കഴിഞ്ഞോളണംന്നിണ്ടാവും വൂല കൂണ്ടൊരഭിപ്രായത്തിഞാൻ പറയാണെങ്കില് എ ഹസ്ബെൻ്റിനെന്താ ജോലി അണോ
ഫർണിച്ചർ വർക്ക്
ആ ആ
നിങ്ങള ഹസ്ബൻഡ് ന്ത ച
സോഫന്റെ ഷോപ്പ ആണ് ഇത് ഫർണിച്ചർന്നെ
ആ
ആ പിന്നെ ഇങ്ങെ മൊത്തത്തില് ഉണ്ട് ഓർഡറ് നമുപ്പോൾ ഓർഡർ തരിയാണെങ്കിൽ പോയി അളവെടുത്തിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കുന്നു പിന്നെ ഫർണിച്ചർന്ന് ഫർണിച്ചറിന്റെ ഷെഡിൽ വേകയാണ് ഇവിടെ ആദ്യപ്പോം അപ്പൊ അവിടക്ക്ള്ള ഓർഡറുകളൊക്കെ കിട്ടും അത് ആ ഈ ഈ സോഫ മാത്രല്ല ഈ ചെയറിന്റെ കുശനും അതെ പോലെ കൈ കട്ടിൽന്റെ സെഡില ഉള്ളത് ഇപ്പോ ഇപ്പോഴത്തെല്ലാ വീട്ടിലും കട്ടിൻ്റെ സൈഡും കുഷൻ വേക്കുന്നില്ല
അതെ
ആ അത് പിന്നെ സിറ്റോർ ചെയെയർൊക്കെ അങ്ങനത്തൊക്കെ ചെയ്യുന്നുണ്ട് ആ
നമുക്ക് ആവശ്യം ഇഷ്ടപ്പെട്ട കളർസ്
ആനമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് കാറ്റ്‌ലോ കണ്ടാ കാറ്റ് ലോ കാണിച്ചു തരും നമുക്ക്ന്നാലും ഏതാന്ന് വെച്ച് ചെറിയ അതിനനുസരിച്ച് ശരിക്കെ നു ഇപ്പ പൊതുവേ പോ അധിക കംകുട്ടികളൊക്കെ ഒള്ള വീട്ടില് റെക്സിനാണ് പോകുന്നത് എന്ന വച്ചാല് അങ്ങെ ആ് വെള്ളം അടിക്ക് ഇറങ്ങത്തേക്കു അതാവുമ്പോ
അതെ കൈകി എടുക്കാനൊക്കെ സു
ആഹ കഴിക്ക എടുക്ക പക്ഷെ അതാവുമ്പോൾ വേറൊരു ഒരു നല്ല വശമാ ഒരു ചീത്ത വശണ്ടാെന്ന് അറിയില്ല എന്ന് വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ ബ്ലേഡ് പെന് അങ്ങനെയൊക്കെ വെച്ചാല് പെട്ടെന്ന് വീർത്ത് വരും നോർമൽ തുണിയ ആവുമ്പോൾ ആ പ്രശ്നം ഒന്നുമില്ല പക്ഷെ എന്ന് വെച്ചാല് മൂത്രം വെള്ളം ഒക്കെ സോ ഫഅടി
സഫാടി കക്കും
പിന്നെ നമ്മള് കരുതണം എന്ത് സാധന അത് കരുതണോല്ലൊ
അതെ
അറുന്നനുസരിച്ചുണ്ടാവും
ആഹ
മക്കളൊക്കെ കടന്നോ
ഓഓ മക്ക കടന്ന്
നേരത്തെ ഒർക്കി ശീലിപ്പിച്ചതാവുല്ലേ മക്കളെ
അതെ
മദ്രസ സ്കൂൾ എങ്ങെ നടക്കല്ലോ അവര് അപ്പൊ ഉറക്കൊന്ന് നേരത്തെ ആയിക്കോട്ടെന്ന് അതെ
ഉം സ്കൂൾ ട്ടെന്ന പഠി ക്കാനു ഓവർക്കൊക്കെ ചെയര്ക്കാല്ലേ
ഇല്ലല്ല അഹ് കളിക്കാ പോ ബാങ്ക് കൊടുത്തതിന് ശേഷണ് ഹോംവർക്കിലേക്കൊക്കെ വര
രു മൂന്നണിക്കൂർ പഠിക്കാൻ ഇക്കും
അതെ അത് ആര് അവരടങ്ങിരിക്കുംന്നുല്ല കൊറചേരം പഠിക് കും പിന്നെ കളിക്കും പിന്നിം പടിച്ചും അങ്ങനൊക്കാണ് ഇപത്തെ മക്കളൊക്കെ കൊറച്ചു നേരം അട ഇങ്ങി നിർത്തന്ന് പറഞ്ഞാ വല്യൊരു തണ് വലിയൊരു ടാസ്ക് ആണല്ലേ അതെ ആൺകുട്ടിളാണ്
പൊതുവെ പെൺകുട്ടികളെക്കാട്ടിലും കുസൃതി കൂടുതല ആൺകുട്ടിൾ കാണല്ലോല്ലേ
അതെ
ഇ ഇപ്പത്തെ തലമുറ പെൺകുട്ടികൾ മോശല്ല
ആ ഉം ഇപ്പത്തെ പെൺകുട്ടിള ആൺകുട്ടിളൊക്കെ ഒരുപോലെയാണ്
ത ഒരേപോലെയാണ് പെൺകുട്ടിളള്ള മാതാപിതാക്കൾക് തോന്നുന ആൺകുട്ടിളാണ് നല്ലത് ന്ന് ആകുട്ടേലോൾക്കു ഓന്നു പെൻകുട് റ്റളാണ് നല്ലത്
അതെ ആണും പെണ്ണൊക്കെ ഇ ഇപ്പത്തെേ സാ
ആഹ് കൊരുപോലെയാണ് ങ്ങഹ് എമ്പാ അങ്ങളും മക്കളും മാത്ര
ന ഒക്ക പറങ്ങിയ
ഉ ആ ഇവിടെ മക്കള് ഉറങ്ങിട്ട് ട്ടന്നുല്ല ഓക്കെ ആ ആ
ഉ
ഉ
ഉം ഉം
ആ അതെ ആ പിന്നെ എന്തൊക്കെയാണ്
അതെ നിങ്ങള് നേരത്തെ കഴിക്കുയിരികുലെ
ഇവിടെ ഞങ്ങള്ള് നേരത്തെ കഴിക്കും ഹസ്ബൻഡ് വരാൻ കുറച്ച് ലേറ്റ് ആകും
അതെ
ഇ നേരത്ത് കഴിക്കുന്നാതന്നല്ലോ നമുക്ക എപ്പോഴും നല്ലത് ആരോഗ്യ ഇന്നല്ലെകിൽ നേരത്ത് ഭക്ഷണം കഴിക്കുന്നതാണല്ലോ
എന്നാ ശരിട്ട ഞങ്ങക്കിവിടെ ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടുണ്ട്
ആ ന്നാശരി